ഹലോ ഹലോ
ആഹ് കേൾക്കുന്നില്ലേ? എന്തൊക്കെണ്ട് വിശേഷം?
ഉം എന്താ പരിപാടി രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചാേ
രാത്രി ഭഷണത്തെ ഉള്ള തയ്യാറെടുപ്പിലാണ് സമയയില്ലല്ലോ ഇവിടെ വീട്ടില് സാധാരണ ഒരു എട്ട് എട്ടര ഒൻപത് മണിയൊക്കെ ആകുമ്പള് സാധാരണ കഴിക്കാറുള്ളൂ.
ഓഹ് ലൈറ്റ് ആയിട്ടല്ലേ കഴിക്കാ
ഒര് ലൈറ്റ്ന്ന് പറയാൻ പറ്റില്ല നോർമൽ ടൈം.
പക്ഷെ എന്താറിയോ നമ്മള് നേരത്തെ ഭക്ഷണം കഴിക്കണം ഒരു ഏഴ് മണി ഏഴരക്കെ ആകുമ്പോ തന്നെ ഭക്ഷണം കഴിക്കണം രാത്രികത്തെ ഭക്ഷണം എന്നിട്ട് നേര ത്തെ കെടന്നൊറങ്ങാ ഒരു ഒമ്പതര ഒമ്പത് മണിയൊക്ക ആകുമ്പോ മാക്സിമം ഒമ്പതര ആകുമ്പഴേക്കും നമ്മുടെ നിസ്കാരം കാര്യങ്ങളൊക്കെ തീർത്ത് നമ്മൾ കിടക്കണം എന്നാലെ നമ്മൾ ക്ക് നേർത്തെ എഴുന്നേൽക്കാൻ കഴിയും.
ഉം
അപ്പൊ ആഹ് ഒര് ശീലമാണ് ഏറ്റവും നല്ലത്
ഉം അത് ശരിയാണ് പഷെ നമ്മളൊക്കെ പ്ലാൻ ചെയ്യും അത് കൊറച്ച് ദിവസം അങ്ങനെ മുന്നോട്ട് പോവും പിന്നെയും പഴെ പോലെ ആവും ചെയ്യും അതാണ് പ്രശ്നം
അതാണ്ല്ലെ പ്രശ്നം. ശരിക്കൊരു മനുഷ്യന് നല്ല ആരോഗ്യം ലഭിക്കണം ന്ന്ണ്ടെങ്കില് ഞാൻ പറഞ്ഞ രീതിയിലാണ് ചെയ്യേണ്ടത്
ആഹ് അതെ
പിന്നെന്താ നിങ്ങള് എന്തൊ മണാലീ ഡൽഹി അങ്ങട്ടൊക്കെ എന്തൊക്കെ ട്രിപ്പൊക്കെ പോയിന്നൊക്കെ പറഞ്ഞിരുന്നല്ലൊ നിങ്ങളെ എങ്ങനെ പോയിരുന്നത് പാ ക്കേജ് ഇട്ത്ത്ട്ടാണൊ അതോ സെൽഫായിട്ട് ഫുള്ള് പ്ലാൻ ചെയ്ത്ട്ടാണൊ
അത് സെൽഫായിട്ടല്ല ഞാനൊര് പാക്കേജ ഇട്ത്തേന്
പക്കേജ് എടുത്തതായിരുന്നൊ
എലാഗോ ഹോളിഡേസ് അർഞ്ഞ്ട്ട്ള്ള പിന്നെ ഹോളി ഡേസ് ആയിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തു
ആഹ് ആഹ്
അപ്പൊ അവര്ടെ പാക്കേജ് ഞാൻ ചൂസെയ്തു അവരെ പേ ക്കേജ് ഡൽഹി ട്ടു ഡൽഹി പാക്കേജാണ് അതായത് ഡൽഹീന്ന് മണാലി വരേക്കും മണാലീന്ന് ആഹ് പിന്നേ രണ്ട്മൂന്നീസ്തെ സ്റ്റെ ഫുഡ്ഡ് അത്പോലെ ക്യാബ് ഇതെല്ലാം ഉണ്ടാവും. പിന്നെ തിരിച്ച് മണ്ണാലീന്ന് ഡൽഹീലേക്ക് ഒലാക്കിത്തരും ഞമ്മളെ ഇവിടുന്ന് കേരള ത്ത്ന്ന് മണാലി വരേക്ക് ഞമ്മള് എത്തണം. ഒന്നുകി ട്രൈയിന് മാർഗൊ അല്ലെങ്കി ഫ്ലൈ റ്റ് മാർഗായാലും ഞമ്മക്ക് എത്താ ഡൽഹീല് എത്തികഴിഞ്ഞാ പിന്നെ അവരെ പാക്കേജ് സ്റ്റാർട്ടായി
ഓഹ് അങ്ങനെലേ അപ്പൊ എന്തെക്കേണ് ആഹ് പാക്കേജില് ഉൾപ്പെട്ടിരുന്നത്
ഏക്കേജിന്റെ അമൗണ്ട് സാൻ തൗസന്റേയാണ് സീസൺ സമയം ആയോണ്ട്
പെർ ഹെഡ്ഡ് സെവൻ തൗസന്റൊ
ഉം അതെ അതെ
നിങ്ങളെ എങ്ങനെ ഫ്രൺസിന്റെ കൂടാര്ന്നൊ പോയത്
ഇന്നെന്നെ ഞാൻ വൈഫിനേം കൂട്ട്യാ പോയ്
ഓഹ് മക്കള്ണ്ടായിരുന്നോ
ആഹ് സമയത്ത് കുട്ടീളായിട്ടില്ല
ഓഹ് അത് ശരി അത് പിന്നെ പാ ക്കേജില് എന്തൊക്കെയാരുന്നു ഉൾപ്പെട്ടിരുന്നത് ആക്ടിവിറ്റീസ് അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ അതില് ഉൾപ്പെട്ടിരുന്നോ
പാക്കേജ് ഉൾപ്പെട്ടഹ് മണാലീന്ന് ഡൽ അല്ല സോറി ഡൽഹീന്ന് മണാലീലേ ക്ക്ള്ളെ ഗോൾ ഗോൾവൊ ബസ്സ് അപ്പം മണാലീ എത് അവ്ടേക്ക്ള്ള വോൾവൊ ബസ്സ്. അതുപോലെ അവടെ എത്തി കഴിഞ്ഞാല് അവിട്ത്തേ റിസോട്ട്
ആഹ്
ആ മൂന്നീസം അവടെ ഞമക്ക് നിൽക്കാൻ പറ്റും. പിന്നെ പകൽ സമയത്ത് നമ്ക്ക് പ്രൈവറ്റ് ആയിട്ട്ള്ള ക്യാബും ഡ്രൈവറും ഇണ്ടാവും
ആഹ് ഓക്കെ ഓക്കെ
ഓലെല്ലാ ടൂറിസ്റ്റ് പ്ലെയ്സ് അവര് വിസിറ്റ് കാണിച്ച് തരും
ആഹ് ഓക്കെ പിന്നെ
അങ്ങനെ ഫുഡ്ഡുണ്ടാവും പിന്നെ ഉച്ചക്കക്ക്ള്ള ഫുഡ്ഡ് പൊറത്ത്ന്നായിരിക്കും. രാവിലത്തും രാത്രികത്തെ ഫുഡ്ഡ് അവിടുന്ന് കിട്ടും
രണ്ട് സമയത്ത് ഫുഡ്ഡാണ് പാക്കേജില് ഉൾപ്പെട്ടിട്ട്ള്ളത് ലേ
അതെ അപ്പ രാവിലെ ഞമ്മള് റൂമ്ന്ന് എറങ്ങി കയ്ഞ്ഞാ പിന്നെ രാത്രിയാവും തിരിച്ച് വരാന് ഒര് മൂന്നീസം കൊണ്ടെക്കെ കാണാനൊള്ളു അവ്ടെ ആഹ് ആ റിവർ ഡ്രാഫ്റ്റിംഗ് ഇണ്ട് പാരഗ്ലൈഡിംഗ് ഇണ്ട് പിഅതുപോലെ മഞ്ഞ്ള്ള ഏരിയേല് ക്ക് അവര് കൊണ്ടോവും സ്നോ സ്നോ ഉള്ള ഏരിയേലേ
ആഹ് ആഹ് ഓക്കെ അപ്പൊ നിങ്ങള് എന്തേലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിരുന്നോ
ഞങ്ങള് റിവർ ഡ്രാഫ്റ്റിംഗ് ചെയ്തീല്യ പാരാഗ്ലൈഡിങ് ചെയ്ത്
ഓഹ് എങ്ങനെ ഇണ്ടായിരുന്നു എക്സ്പീരിയൻസ്
അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് അതായത് ഇവിടുന്ന് ഓഫ് റോഡ് വണ്ടിയില് ഒരു മല ഒരു ഹില്ല് കേറി പോകണം
ആഹ്
അത് തന്നെ വേറെ ഒരു എക്സ്പരിയൻസ് ആണ് പിന്നെ മുകളിലെത്തിട്ട് പിന്നെ ഈ പേരച്ചൂട്ട്ന്നും താഴെക്കാട്ട് വരാണല്ലോ അപ്പോം തായെക്കുള്ള വ്യൂവും ഒക്കെ കാണാനല്ല ഭംഗിയായിരു
ഓ അപ്പൊ അ അതിനൊക്കെ എത്രയാവിടെ ചാർജ് ഓല്
അവടെ അവടെ ബാർഗയ്ൻ ചെയ്യണം അവരേട്ട് ചെലോല് പറിം ഒരു ഫോർ തൗസൻഡ് ഒക്കെ പറയും ഞാനത് ബാർഗയ്ൻ ചെയ്ത് ചെയ്ത് റ്റു തൗസൻഡ്മ്മലാ കൊടുത്ത്
ആഹ് ആഹ് ഇങ്ങൾ റ്റു തൗസൻഡിനാണോ അത് ചെയ്തത് ഇന്നിട്ട്
അതെ അതെ
ഉം പിന്നെ വേറെ എന്തേ ആക്ടിവിറ്റീസ് ചെയ്തോ പില്ല
അവിടെ യാക്ക് സവാരി ഇണ്ട് പിന്നെ അവടെ മെയിനായിട്ട് വിസിറ്റിംഗ് ആണ് ഞമ്മള് മഞ്ഞിലൊക്കെ മഞ്ഞില് പിന്നെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഇണ്ട് നമ്മ ട്യൂബ് വെച്ചാട്ട് പിന്നെ താ മുകൾന്ന് തായേക്ക്
ആഹ് ആഹ്
പിന്നെ അവടെ ടെമ്പിള് പയേ ടെമ്പിള് കാണാണ്ട്
ആഹ് ബുദ്ധിസ്റ്റ് ബുദ്ധിസ്റ്റ് മന്ഷ് റ്റ് പർണ ബുദ്ധന്മാരെ ടെമ്പിൾ ആയിരിക്കും ലേ
ആഹ് അതെ അത്ണ്ട് അങ്ങനെ പഴയ രീതിയിലുള്ള പ്രാചീന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണാനായിട്ടുണ്ട്
ആഹ് അവിടെ അവിടെ പോയവരൊക്കെ സ്റ്റാറ്റസില് കാണാം അവിടുത്തെ ഏതോ ഒരു ഡ്രസ്സൊരു റെഡ് കളറിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടങ്ങനെ ഫോട്ടോസൊക്കെ നിങ്ങളത് ട്രൈ ചെയ്തിരുന്നോ
ആഹ് അതെ അതെ അവിടുത്തെ കൾച്ചറാണ് കൾച്ചറൽ ഡ്രസ്സാണത്
ആഹ് അതെ അതെ ഒരുപാട് ആളുകളുടെ സ്റ്റാറ്റസുകളിലൊക്കെ കണ്ടിട്ടുണ്ട്
അത് ചെറിയ റേറ്റ്ള്ളൂ അതിന് നൂറ് രൂപയൊക്കേ ഉള്ളു ഒരു ചാർജ് ഡ്രസ് കാര്യങ്ങളൊക്കെ ഇടാ
ആഹ് മഞ്ഞുമലേ കേറില്ലേനോ അപ്പൊ നിങ്ങള് ഡ്രസ്സിവിടുന്ന് കൊണ്ടു പോയതായിരുന്നോ ഞങ്ങള് പോകണംന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനും അറിയാനും വേണ്ടി ചോദിക്ക്വാണ്
ഒന്നും കൊണ്ടു പോകേണ്ടതായിട്ടില്ല അവിടെ നല്ല തണുപ്പായിരു ക്കും അപ്പം ഞമ്മളെ ഡ്രസ്സ് ഞമ്മളടുത്ത് എന്താ ഫുൾ കവറിങ് ചെയ്യുന്ന രണ്ട് മൂന്ന് തരത്തിലുള്ള ഡ്രസ്സ് നമ്മള് കീപ്പ് ചെയ്യാ
ആഹ്
പിന്നെ അവ്ടെ ഹോട്ടൽ നല്ല തണുപ്പാരിക്കും അവിടെ ബ്ലാങ്കറ്റും കാര്യങ്ങളും അവിടെ ണ്ടാകും പിന്നെ മഞ്ഞില് ട്ടു പോവുമ്പോ നമ്മള് റെന്റിന് സാധനം വാങ്ങണം നമ്മള് മഞ്ഞിൽ നിന്നും പ്രതിരോ പ്രതിരോധിക്കാനായിട്ടുള്ള തണുപ്പിൽ നിന്നും പ്രതിരോധിക്കാനായിട്ട് ട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും അവ്ടെ അവിടെ വാടകക്ക് കിട്ടും
ആഹ് ആഹ് അപ്പൊ അവിടെ നല്ല റെന്റൊക്കെ ഉണ്ടോ എങ്ങനെയാണ് റെന്റിന് കിട്ടുന്നെ
അപ്പ ഓരോ അവിടെ കൊറേ സ്പോട്ടുണ്ട് ഞമ്മള് അവിടേക്ക് യാത്ര ചെയ്യുമ്പോ തന്നെ ഓരോ റോഡ് സൈഡില് ഞമ്മള് അതിന്റേതായിട്ടുള്ള കടകള് കാണാൻ പറ്റും അപ്പൊ ഓരോ സ്ഥലത്തും ഓരോരോ പിന്നെ റേറ്റായിരിക്കും നമ്മള് ബാർഗെയ്ൻ ചെയ്യ മാക്സിമം ബാർഗെയ്ൻ ചെയ്ത് നമ്മള് വെല പേശിട്ട് മേണം ആഹ് റെൻ്റിന് സ് സാധനം എടുക്കാന് അതുപോലെ കാ കാലില് ധരിക്കാനായിട്ട് ഷൂസ് കിട്ടും
ആഹ് ആഹ് ആഹ് നല്ല തണുപ്പാവുമ്പഴേ
ഉം നമ്മൾ ഐസി ചവിട്ടുമ്പം ഐസ് ഉള്ളിലോട്ട് പോ പോവാതിരിക്കാൻ വേണ്ടീട്ട്
ആഹ് ആഹ് അപ്പോ നിങ്ങളേ തു സീസണിലായിരുന്നു പോയത് അപ്പൊ നിങ്ങൾ പോയ സീസൺ നല്ല തണുപ്പുള്ള സീസണായിരുന്നോ
ഉം ഒഫ്കോഴ്സ് ഞാൻ ഡിസംബറിലാ പോയിരുന്നത് ഡിസംബറിൽ നല്ല തണുപ്പായിരുന്നു സ്നോഫോൾ കണ്ടീല്ല പക്ഷെ സ്നോ ഉണ്ടായിരുന്നു
ഓ അതെയോ അപ്പൊ ഡിസംബർന്നൊക്കെ പറഞ്ഞാല് നമ്മളെ നാട്ടില് തന്നെ തണുപ്പ് സീസൺ ആണല്ലോ അപ്പൊ അവിടെയെക്കെന്ന് പറഞ്ഞാല് ഭയങ്കര തണുപ്പാവൂലേ ആ ഒരു സമയത്ത്
അതെ അതെ അവിടെ നല്ല തണുപ്പാണ് പക്ഷേ സ്നോഫ് ഫോളില്ലായിരുന്നു സോ സ്നോഫാൾ ചെല സമയങ്ങളിലാണ്
ആഹ്
പക്ഷെ കാണാൻ നല്ല ഒരു രസായിരുന്നു അവ്ടെ നല്ലം മഞ്ഞിൽപുതി പുതിഞ്ഞു നിക്കുന്ന മലകളും ആ ഒരു ക്ലൈമറ്റും ആ ആ ട്രീയും അവിടുത്തെ പ്രത്യേക തരത്തിലുള്ള നീണ്ടിട്ടുള്ളരു ട്രീ ഉണ്ടല്ല
ആഹ് അപ്പൊ ഇതന്ന് പറഞ്ഞാ നമ്മള് ജീവിതത്തില് ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്ല്ലേ
ഒഫ്കോഴ്സ് ഞമ്മള് വേറെ രാജ്യത്ത്ന്നും വിസിറ്റ് ചെയ്യേണ്ട കാര്യല്ല ഫസ്റ്റ് നമ്മള് വേറെല്ലാ രാജ്യങ്ങളും വിസിറ്റ് ചെയ്യണ മുന്നേ ഞമ്മള് ഈ ഇന്ത്യാ രാജ്യത്തുള്ള കൊറേ കാണാനുള്ള സ്ഥലങ്ങൾ പ്രത്യേകിച്ച് മണാലി അതുപോലെ കാശ്മീര് ഉം ചെലോരെക്കെ അസർബൈജാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കും റഷ്യയിലൊക്കെ പോവും അതിൻ്റൊന്നും കാ ആവശ്യല്ല മഞ്ഞും അതി അതിൻന്റേതായിട്ടുള്ള ആ ഒരു ഭംഗിയും ആസ്വദിക്കണം എന്നുണ്ട ന്നിരിക്കാ മണാല് പോവ അല്ലെങ്കിൽ കാശ്മീരൊന്ന് വിസിറ്റ് ചെയ്താൽ മതി
ആഹ് അത് തന്നെ ഇപ്പൊളും ങ്ങള് കാശ്മീർ കണ്ടിട്ടില്ലല്ലോ
കാശ്മീർ ഞാൻ പോയിട്ടില്ല
അപ്പൊ അങ്ങട്ട് പോകണ്ടേ ഒരു ദിവസം കുട്ടിയൊക്കെ കൂട്ടി അങ്ങോട്ട് പോകണ്ടേ
ഉം നോക്കുന്നുണ്ട് കുട്ടിപ്പോ ആഹ് ഒന്നര വയസായിട്ടള്ളപ്പോ ഓളൊന്ന് വലുതായിട്ട് ഈ പ്രായത്തില് പോയി കഴിഞ്ഞാല് അറിയില്ല തണുപ്പാവുമ്പോ ചെറിയ കുട്ട മ്പ ചിലപ്പോ ഇഷ്യൂസ്
എഹ് കാശ്മീർ മറ്റ മറ്റേ മഞ്ഞ് സീസൺ അല്ലാത്ത കാലത്ത് കാശ്മീർ ഈ മഞ്ഞ മലകളെക്കാട്ടിൽ കൂടുതല് അവിടുത്തെ പ്രകൃതികളൊക്കെണ്
അതാണ് പക്ഷെ അതിനട്ട് മഞ്ഞുള്ള സമയത്ത് കാണാനാണ് എങ്ങനെ ആയാലും രസംണ്ടാവൽ
ആഹ് അപ്പ ഈ ഡിസംബർ സീസണില് പോതിനേക്കാട്ടും നല്ല ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ മാസങ്ങളിലൊക്കെ പോയാല് ഒന്നുടി നന്നായിരിക്കും അവിടെ എന്താറയാ അവിടെ ഈ ആപ്പിള് ഓറഞ്ച് അതിന്റെൊക്കെ മരം ങ്ങള് അതൊക്കെ കൊറേ തിങ്ങി കാണുന്നുണ്ടെങ്കില് ആ ഒരു സീസണിലാണ് പോണ്ട്
ഉം അല്ല നിങ്ങള് അവിടെ വല്ലതും പോയിട്ടുണ്ടാ
ഞാന് നിങ്ങള് പറഞ്ഞ പോലെ കാശ്മീർ പോയിട്ടില്ല മണാലി പോയിരുന്നു
മണാലി പോയിട്ടാണ് വീണ്ടും അവിടേക്ക് പോകൻ പ്ലാൻ ചെയ്യുന്നന്ന് പറഞ്ഞഞ്
ആഹ് നമ്മളെ കണ്ട സ്ഥലായാലും നമുക്ക് വീണ്ടും വീണ്ടും കാണാനൊക്കെ പൂതിയാവല്ലോ
ആഹ് ഓക്കെ ഓക്കെ അങ്ങനെ എന്റെ കുട്ടി നിലവിളിക്കുന്നുണ്ടോ അവിടെ
പോണന്ന് ആഗ്രഹംണ്ട് പക്ഷെ കാശ്മീരിനെ കാട്ടിലും ഇപ്പൊ പോവാൻ ആഗ്രഹം ഉള്ളത് മറ്റേ ആഹ് എന്താ ഇനിപ്പ അങ്ങിട്ട് പറയാ ലക്ഷദ്വീപിലേക്കാണ്
ആഹ് ലക്ഷദ്വീപിലക്കെ എന്തൊക്ക ഇളവുകളുണ്ട് ആദ്യം ഒരാളെ കീൽ വേണം പോവാൻ ഇപ്പപ്പോ അത്ര അത് വേണ്ട എന്ന് പറഞ്ഞ കേട്ടോ
ആഹ് ഇപ്പൊ കൊറെ പാക്കേജുകളൊക്കെ ക്യാഷ് മറ്റേ ലക്ഷദ്വീപ് പാക്കേജുകൾ എന്നൊക്കെ കേൾക്കാൻ പറ്റാറുണ്ടല്ലോ
ഉം
അപ്പൊ അന്നയിക്കോട്ടെട്ടോ എന്നാ ശരി ഇവിടെ മോള് നന്നായിട്ട് കരയുന്നുണ്ട്
ആഹ് ആയിക്കോട്ടേ ശരിയ